ഹെലോ.
ഹലോ.
ആഹ് കേൾക്ക്ണില്ലേ?
കേക്ക്ണില്ലേ ഹലോ.
കേക്ക്ണില്ലേ?
ആ ഇപ്പൊ കേക്ക്ണ്ണ്ട് ഇത്ര നേരം കേട്ടീരുന്നില്ല എന്താ റേഞ്ച്
ആഹ് ആഹ് ചെലപ്പൊര് ചെലപ്പോ റേഞ്ചിനൊര് പ്രശ്നണ്ട് ഇവിടെ തീരെ ഇല്ല. പിന്നെ നെറ്റ്നന്നെ ജിയോ ആണേ.
ഇങ്ങളെങ്ങനെ മന്തി കുക്കറ്ല വെക്കല്?
ആ കുക്കർലും വെക്കും പിന്നെ സാദിയും വെക്കും. കുക്കർല
ഇമ്പടെ ഒരു അ ഇമ്പടെരു മന്തിക്കിറ്റ്ണ്ട് ഇമ്മ എന്നോട് വെ വെക്കൻ പറഞ്ഞ അപ്പ ഞാൻ വെച്ചാ ശരിയാവോ ഇല്ലേ അറിയില്ല അപ്പം ഞാൻ വെച്ചില.
ഞാം മന്തി കിറ്റാട്ടല്ലട്ടോ ഞാൻ അല്ലാതെ വെക്കല് ഞാൻന്താ കാട്ടല് വെച്ചയ്ഞ്ഞാലേ ബീഫേറ്റ ആണ് വെക്ക്ണൂ വെച്ചെങ്കില് ആ ബീഫേറ്റാണ് വെക്ക് ണൂ വെച്ചെങ്കില് ബീഫ് ആദ്യം എന്താട്ടും കൊർച്ച് മല്ലിപ്പൊടിയും പിന്നെ
ഉം.
അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ആ മേഗി ക്യൂബ് ഇല്ലേ
ആഹ് ആഹ്.
അതും ഇട്ട്കാണ്ട് അന്ന് കുക്കർ ലൊന്ന് നല്ലോണ്ണം വേവിച്ചും.
ആഹ്.
അപ്പോ പിന്നെ വേവിച്ചത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ക്യാപ്സിക്കോം പിന്നെ ഉള്ളിയും ഒരു തക്കാളിം. ഫുഡും ഒക്കെ ഒന്ന് പിന്നെ സൺഫ്ലവർ ഓയില്ല് ഇങ്ങട്ട്ന്ന് വ ഴറ്റിട്ട് അത്ക്ക് ഒണ ക്കനാരങ്ങിം പിന്നെ തക്കാളിന്റെ ഒരു ജ്യൂസും അങ്ങനെയൊക്കെ അതൊക്കെ ഒഴിച്ചു കൊട്ത്തിട്ട് പിന്നെ ആട്ടെ ളക്കും എന്നിട്ടഴിക്കീ ബീഫ് ഇട്ട്ങ്ങാണ്ട് മിക് ചെയ്തിട്ട് ഞമ്മളൊര് മുക്കാല് വേവക്കായ അരില്ലേ അത് അരി വേറെ വേവിക്ക. ഒരു മുക്കാൽ വേവേക്കായിട്ട് അത് ഇതീകാട് ഊറ്റിട വളളത്തോട്ക്കാ ങ്ങനെ ഊറ്റിടാട്ടാ പെട്ടന്ന് പെട്ടന്ന് അങ്ങനെ ഊറ്റി ഊറ്റിട നമ്മളിങ്ങനെ വാർത്ത് ഊറ്റിടേണ്ട ആവശ്യല്ല. ഇങ്ങട്ട് അയ്ന്റെ മോള്ള് പച്ചമുളകും ആ പച്ച പച്ചമൊളകും പിന്നെ ഇങ്ങനെ കുത്തി വെച്ചിട്ട് കൊറച്ച് എണ്ണി ആ കളാറാളും ഇതാക്കിട്ട് പൊകിം വെച്ചിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒറ്റ വിസില്.
ഉം കുക്കറില് വെച്ച ആയ്ന് രസം ഇണ്ടാവോ?
അങ്ങൻ തന്നെ അത് അങ്ങനെ പക്ഷെ കുക്കർലെച്ച ഇൻക്ക് ഒന്നുകൂടി സോഫ്റ്റ് ആയിട്ടും ടേസ്റ്റ് ആയിട്ടും തോന്നാ. മറ്റേതിങ്ങനെ വെറുവെറോനെ കെടക്കൂലെ ഞമ്മള് സാധാരണ വെച്ച് കഴിഞ്ഞാല് ഇതില് ആണെനെച്ചാല് കുക്കാറിലാണെച്ചെ ആ കുക്കറിലാണെങ്കിൽ നല്ലൊരു മയം ഇണ്ടാവും. വെച്ച് കഴിഞ്ഞാല് സാധാരണ വെക്കാണ്ച്ച ഇതേപോൽ തന്നെ പക്ഷെ അരി മുക്കാൽ വേവല്ല. ഫുൾ വേവ് ആക്കിറ്റ് ഞമ്മള് ബിരിയാണി ദംമ്മ്ട്നെ പോലെ ഈ മസാലന്റെ മോള്കൂടി ഇങ്ങെനെ ദംമ്മ്ട്ട്ട്ട് പച്ചമൊളകും കുത്തി വെക്കും. പൊകിം കൊടുക്കും പിന്നെ അങ്ങട്ട് അമ്പടച്ചെക്കും.
ആഹ്
ഏറ്റവും എളുപ്പല്ല റെസിപ്പികളാണിത് ഫ്രൈഡ് റൈസ്. അതേപോൽ തന്നെ മന്തി പിന്നെ
അരഞ്ഞ് അരഞ്ഞ് ഇണ്ടാക്കണ്ടേ.
അത് മാത്രേ ബുദ്ധിമുട്ടുള്ളൂ ഐടി ഒരാ ഒരാക്കോ രണ്ടാക്കോ അത്ര വല്യ പ്രശനൊന്നുല്ല കൊറച്ച് മതീലെ.
ആ ആഹ് ആഹ്
ആ പിന്നെ ഇത് കൊറേ അമ്മള് ഇണ്ടാക്കണ്ട സമയത്താണ് അമ്മക്ക് ഇത് കൊറേ അരിയല്. എന്താകലും. പെര്ന്നാക്ക് ഞാന് അതാ ഇണ്ടാക്കിന്നത് അപ്പൊ പെരുന്നാക്ക് ഇതേപോലെ തലെന്നന്നെ ഞാൻ ഒ ക്കരിഞ്ഞെച്ചു അയില് അരിഞ്ഞ് വെച്ചപ്പോ സന്നാ പ്പിനെ ഞാൻ എന്താട്ടിന്നട പിന്നെ അവിടെ ലിവിംഗ് റൂമില്. ടി വി ണ്ട്ങ്ങാണ്ട് ഇര്ത്തിക്കെനു അതില് ഇവനന്താ കാട്ടികണ് മിയെ ന്ച്ചി അപ്പറത്ത്ക്ക് മൈലാഞ്ചി ഇടാനും പോയിനു ഇവനിങ്ങനെ കളിച്ചു നട നടന്ന് നടന്ന് ഒരു മിയ മുടിക്കുടുക്കിന്റെ ഒരു പൂവ്ണ്ടായിരുന്നു ഓന്റെ കജില് പ്ലാസ്റ്റിക്കിന്റെ ഇന്നട്ട് ഇത് ഇങ്ങനെ നടന്ന് നടന്ന് ഇത് ഇങ്ങനെ നെൽത്തിക്ക്ട്ട് നടന്നീനു. ഇടന്ന് പൊട്ടിച്ചിക്കു അതിന്റെ ഒരു ഇല്ലിടുത്ത്ങ്ങാണ്ട് ഇങ്ങട്ട് മുക്കണ്ടിട്ട്ക്ക
പ്പജിയെ.
ഇന്നട്ട്ങ്ങനെ ഇമ്മച്ചിയെ ഇമ്മച്ചിയെ വിളിച്ച് വെര്ന്ണ്ട് അപ്പ ഞാൻ നോക്കി എന്തെ ചോയ്ച്ചപ്പോ ഇങ്ങനെ മൂക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് അപ്പൊ ഞാന് നോക്കുമ്പോ ഇങ്ങന കാണ്ൻണ്ട്ട്ടോ. ഞാൻ എന്താട്ടി അറിയോ അവിടെ കട ട്ടിങ്ങാണ്ട് ടോർ അടിച്ചൻവാണ്ടിങ്ങാണ്ട് ഇങ്ങനെ ആക്കിയോട് കൂടെ ഓന് വെര്ല്ലണ് ഇട്ടുമൂക് ക്ക് പിന്നെ ഈ സാധനം കാണൻല്ല. ഇത് കേറി പെയ്ക്ക ആണോ ചാടി ക്കാണോ ഒന്നും അറീല ഓനാണെങ്കില് ഏയ് ഓൻക്ക് കൊഴപ്പൊന്നുല്ല, പക്ഷെ ഓന് ഇങ്ങനെ എടക്കെടക്ക് ഇങ്ങനെ മൂക്കേറ്റ് ഒരാക്ഷൻ കാട്ട അമക്ക് ശ്വാസം കിട്ടാതെ ഇങ്ങനെ അതാവുമ്പോ ഒരെ എടങ്ങൊറ്ണ്ടാവൂലേ.
ഉം ഉം
അതേപോലെ രാത്രി പതിനൊന്ന് മണിയായിക്ക്ണ് എന്താ കാ റ്റാന്നും അറീല അല്ലെ പിന്നെ തറവാട്ടിലെ ആ തറവാട്ടിലാ ഈ വാപ്പില്ല വാപ്പ ഇണ്ടെങ്കി പിന്നെ വാപ്പ പോരു ഇണ്ടാവൊക്കെ ചെയ്യും പിന്നെ ഏളേ പോലൊക്കെ പണിയേറികൊഴങ്ങി വന്ന സമയമല്ലേക്കാരം നട്ടപ്പാതിരല്ലേ ഞാൻ പിന്നെ അപ്പൊ പിന്നെ അസ്കറും വാപ്പി അയിന്റെ മുന്നേ വുളിച്ചീന്നു ഓല് മേലാറ്റൂരുണ്ട് പറഞ്ങ്ങാണ്ട്
ആഹ്
അപ്പഞാ ഓൻക്ക് വിൾച്ചോക്കി അപ്പൊ ഓന്എറങ്ണ്ടർഞ്ഞു അപ്പൊൻ വന്നു പിന്നെ ഇന്നട്ട് ഞങ്ങളെ പിസി എമ്മ് കൊണ്ടേയി അറ്റത്ത് കെത്തീക്ക്ണ് ഭാഗ്യം ഇണ്ട് ഇങ്ങക്ക് സിസ്റ്റർ ഓല് ഒരു കൊക്കേറ്റ് തോണ്ടി അപ്പൊ പോ ലുങ്കിയെത്
ആ ആഹ് അല്ലാതെന്ത കാട്ട് ആ
ആ ഇമ്മാതിരി വികൃതിയാളെക്കെ
ഞങ്ങള് കോട്ടക്കലായിരുന്ന് പണ്ട് ഇതേമാരി ഒരു കുട്ടി മൂക്ക്ക്ക് പെൻസിലും പൊട്ട് ഇട്ടതത്രേ
ആഹ്
അയില് ജലദോഷ ആ കുട്ടിക്ക് അയ്ല അങ്ങട്ട് ഒട്ടീട്ട് ആകെ എടങ്ങാറായിണ് അത്ട്ക്കാൻ ഡോക്ടർ കുറേ പറഞ്ഞു ഇത് പറ്റ് റ്റ്ണില്ല പരമാവധി നോക്കി പിന്നെ എന്തക്കേ മരുന്നു ഇതൊക്കെ ഇതാക്കി എങ്ങനെക്കെ കിട്ടിയ അവസാനം പിന്നെ ആ പെൻസിലും പോട്ട് ഇങ്ങട്ട് ചോര കളറായ്ന്നു ഇട്ത്തപ്പോ
ആഹ് അത് ഡോക്ടർ ഒന്നുംയില്ല തൊട്ടപ്പ തന്നെ പോവുകയും ചെയ്തു പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ആവുമ്പോ ഇങ്ങനെ ഒരു മിനുസാക്കാറല്ലോ തൊട്ട വേമ്പോരുമല്ലോ ഈ പെൻസിലക്കെ ആവുമ്പോ അലഞ്ഞിണ് ഒട്ടിക്കഴിഞ്ഞൽ പിന്നെ ഒന്നും കിട്ടൂല്ലല്ലോ ഉം അപ്പോ സിസ്റ്ററർഞ്ഞു ഞങ്ങക്കിത് ശീലാണ് എന്നും ഉണ്ടാവും ഒന്നോ രണ്ടോ കേസ് ഒരുവട്ടട്ട് കഴിഞ്ഞാ ഇനിയും ശ്രദ്ധിച്ചട്ടോ ഒരുവട്ട ഇട്ട ആൾക്കാര് പിന്നെയും ഇടക്കിടക്ക് ങ്ങനെ ഇടു
ഉം പണ്ട്തേ മാരി ഉറുമാമ്പയ കുരു ഇട്ടിനി ആരോ മൂക്ക് ക്ക്
ആഹ റിഷു ഇട്ടില്ല റിഷു ഞാനേ പ്രസവിച്ചു കടന്നന്നേ നാ നാല്പ്പതിന്റെ അന്ന് കുട്ടിക്ക് സ്വർണം കെട്ടുവലോ അവിടുന്ന് അപ്പൊ അങ്ങനെ കെട്ടിയപ്പോ ഉബന ഇങ്ങനെ വന്നിന്റെ അടുത്ത്ക്കയ്നി ന്നട്ട് പറഞ്ഞു അന്ന് ചെറിയ കുട്ടി കുട്ടിയല്ലേന്ന് പിന്നെ ഓള് പ്രസവിച്ചു കിടക്കാണ്
ആഹ്
അപ്പൊ രണ്ടാമത്തീനെ അതില് ഇവന് ഇങ്ങനെ വന്നിട്ടിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇണ്ണിക്ക കുട്ടിക്ക് മാല വള ച്ചുനും ഒന്നും ഇല്ലായില്ല്യർഞ്ഞു വർ അവസാനം പാ ഒന്നര വയസ്സൊക്കെല്ലേ ആയിറ്റ്ഉണ്ടായിട്ടുള്ളൂ അതിൽ പിന്നെ അതിലൊരു മു ത്തുമാല ഉണ്ടായിരുന്നു ഞാൻ അതിട്ത്ത് കൗത്ത് കെട്ടി കൊടുത്തു അപ്പോനിക്കും നല്ല സന്തോഷമായി അപ്പൊ പിന്നെ നാണിക്കൂടാപ്പൊ വന്നപ്പോ നാണിക്കൂടാപ്പൊ വിളിച്ചു കുട്ടി എവിടെച്ച അപ്പൊ ഞാൻ ആ പറഞ്ഞു ഓന ങ്ങനെ മാലട്ട് പോകയും ചെയ്തു ഇങ്ങട്ട് അടുക്കളയി പോയി ങ്ങട്ട ആ മാല പൊട്ടിചിട്ട് ഇതപോലെഅയ്ന്റെ മുത്ത് മൂക്ക്ക്ക്ട്ട് ഓൻ അത് പിന്നെ അവൻ നാണിക്കൂടാ അപ്പ അല്ലേ ഹുംന്നൊക്കെ പറയിച്ചതാക്കി ങ്ങാട്ട് അത് ഡോക്ടറെന്നെ എടുത്തക്കണു മെയിൻ ഡോക്ടറേ എടുക്ക
ഏ
ഉ് ഞാന അങ്ങനൊക്കെ കൊറെേ കാട്ടിക്കിനി ഇവന്യ്ൻ മൂക്കുമ്പോ തൊടാൻ തന്നെ സമ്മക്കണില്ലേ കരഞ്ഞിട്ടു ങ്ങനെ പൊളി അവിടെ മുക്കുമമക്ക് തൊടാൻവരുമ്പോത്തിന് ഓൻ കരഞ്ഞ് പുടി
ങ്ങക്ക് ആടെ ഒറ്റ ക്ക് കടക്കാൻ പേടില്ല
ഏയ് അയ്ൻ എല്ലാരും അടി ഇപ്പൊ ഞങ്ങള പുറത്താണെങ്കിലും ഇപ്പൊ തൊട്ടപ്പരയിലാണെങ്കിലും ഞാനും അവിടെ ഓളും രണ്ട കുട്ടികളും തന്നെോള്ളു ഇവിടെ ഞാനും രണ്ട കുട്ടികളും പിന്നെ അതിന്റെ അപ്പുറത്തെ പരൽ കാക്കു അപ്പറത്തെപ്പറ പക്ക് പെരാളല്ലേ പേടിച്ചാനൊന്നുമല്ലല്ലോ
അപ്പ വിഷയല്ല
ഉം
എന്നിട്ട് എന്താ വേറെ
എന്നിട്ട് ഇനി അങ്ങനെ നീ പോയാ ഇനിയിപ്പ കാക്ക വരികയല്ലേ ഇനിയിപ്പോ വന്ന് പോക്കനെ ഉണ്ടാവൊള്ളൂ
മുഹറത്തിന് ലീവില്ലേ ഇവർക്ക് സ്കൂളൊക്കെ
അപ്പത്തിന് കാക്കു വരാ ണ്ടാവണം
ആ
ഇന്ന് ഇഞ്ഞി മുഹറമ്പത്ത് ആദ്യത്തെ പ ഇതല്ലേ പരെ കൂടിയിരുന്നട്ട് അപ്പൊ ചിലപ്പോ പേര അടുച്ചൂ ക്കിപോരാന്ന് പറഞ്ഞാ വാപ്പാക്കൊക്കെ അത് വല്യെ ഇഷ് ഉണ്ടാവൂല്ല അപ്പൊ പിന്നെ ഞാൻ അതാണ് ഈ ആഴ്ച തന്നെ പോന്നത്.
ഒരു കൊല്ലായാലോ അല്ലെ
ഒരു കൊല്ലാവും അടുത്ത് മാസത്തക്ക്
നിങ്ങൾ പെര പൂട്ടി പോയിട്ട് പിന്നെ വന്നപ്പോ ഓരൊക്കെ ശരിയാക്കിന്നോ
ആ ഞങ്ങൾ പോയി കുറച്ച് കഴിഞ്ഞ ഒരു രണ്ടു മാസം ആയപ്പോ തന്നെ ഒരു താത്താനെ വിളിച്ചിങ്ങാണ്ട് ഫുൾ ആയിട്ട് ഒന്നു ക്ളീൻ ആക്കി പിന്നെ വിരുന്നിന്റെ ഒരാഴ്ച മുന്നേ പിന്നേ ഒരാൾ വിളിച്ച് ക്ലീൻ ആക്കി നു
ഉം ഓൽ അങ്ങൊന്നും ചെയ്യൂല്ല മറ്റോൾ എളയച്ചാള്
ആ ഒന്നും ചെയ്യൂല്ല ഓൽക്ക് ഓൽ തന്നെല്ലേ ഇഷ്ടം പോലെ പിന്നെ ആ കണ്ടതൊക്കെ പാടേ ക്കലും തുടക്കലും മാറാലട്ടലും ഒക്കെ പോൽത് കഴിഞ് വന്നിട്ട് പിന്നെ അതൊന്നും എത്തൂല പിന്നെ അവിടെ അടുത്ത് ഒരു താത്തണ്ട്
ആ അങ്ങനെ പണിയെടുക്ക എടുക്കണം
ഇമ്മ വന്നങ്ങാണ്ട് അത് ഫുള്ള രണ്ട് ദിവസത്തെ പണി എടുത്തു
ഉം പശു ആളില്ലേ ഇപ്പൊ അവിടെ എത്രണ്ണം ഉണ്ട് ഇപ്പോ
മൂന്നെണ്ണം നാലെണും ഒക്കെയുണ്ട് എന്ന് തോന്നുന്നുണ്ട്
ഉം കുട്ടിക്ക് പേടി ഉണ്ടായിനെ
ഉം ഒരു പേടിപ്പോ ഇവിടന്ന് താ ഇന്ന് ഇപ്പോ നേരെ പോയിട്ട് പോത്തിന്റെ കൊമ്പുമേ പിടിച്ചിര്ന്ന് ഒരു സാധനത്തിനെ പേടിയില്ല
അല്ലെങ്കിൽ അയ് ചവിട്ടും
ഒരു സാധ്യത പൂച്ചന്റെ പിന്നാലെ നടക്കുക പൂച്ചനേ കിട്ടിയ വാലിമേ പിടിച്ചു തൂക
അള്ളാ പൂച്ചങ്ങോട്ട് മാന്തിയാലേ പിന്നെ ആഹ് ആഹ് അള്ളാ പൂച്ചനൊക്കെ
ഒന്നിനിം പേടില്ല വല്ല പീക്കളൊ കൽ ഇതോ പോക്ണ്ടെങ്കി അയിറ്റകളെ ചെന്ന്ട്ടാണ് പുട്ച്ചും ഒന്നിനെയും ഒരു പേടി ഇന്നാള് ഇങ്ങനെ കടന്നൽ ഇങ്ങനെ പാറികൊണ്ട് നട ഉള്ളുക്കൂടെ അയിനെ പോയി ഞാൻ പുടിച്ച്ക്ക്ണ് ക്ക് കൈയിൻ്റെ ഉള്ളനടിയിലാ കുത്തിക്കാ അങ്ങട്ട് വിരൽ ഇങ്ങോട്ട് വീങ്ങീട്ട് ഇങ്ങട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോ ഉമ്മതാ ഉമ്മതാ ദേ കെ പറഞ്ഞിട്ട് എന്തോയ് തട്ടിയൽ ആൾക്ക് ഭയങ്കരം സങ്കടാണ്.
എവിടെ ഇന്നിട്ടോ ഉറങ്ങീക്കാ
അല്ലേ ഇവിടെ കാർട്ടൂൺ കൊടുത്തിതിരുത്തിരിക്കാണ്.
ഇതൊരു ഭാഗത്ത് നടക്കണ്ടെ
ആ ഒക്ക വേണ്ടേ ന്നാ ഇന്നാണെങ്കിൽ എനിക്ക് ഇത്രയ്ക്ക് എടങ്ങാറില്ല ടിവി ഓണക്കി കൊടുത്തുനാണ്ട് ഇരുത്തിങ്ങാണ്ട് അവരിവിടെ ഇത് ഇവിടെ കുട്ടിയ ആ കുറച്ചു നേരം കാണും വല്ലാതിരിക്കൊന്നുമില്ല
ഈ ഫോൺ ആവുമ്പോ ഈ അടുത്ത് ആവുമ്പോളേ കേതിടാണ്
കടയുണ്ടോ ഇങ്ങളെ അവിടെ എവിടെയെങ്കിലും
എന്താണ്
ബ്രൈഡിന്റെ ഡ്രസ് എടുക്കാനുള്ള കട
അത് ഇവിടെ മെയിൻ ആയിട്ട് പുതിയല്ലേ മെഹന്ദി സ്റ്റാർട്ട് ചെയ്ക്കണു നല്ല കളക്ഷനിണ്ടല്ല മേലാറ്റൂര് നമ്മളെ സ്റ്റാൻഡിന്റെ അപ്പുറത്ത് തന്നെ അതിന്റെ മോളില് ആ വിസ്മയന്റെ ഇപ്പുറത്ത് അതിന്റെ മോളിലുണ്ട് നല്ല കളക്ഷൻ ഉണ്ട് കാണും മെഹന്തിന് പറഞ്ഞിട്ട് ബ്രൈഡൽ ഗ്രാൻഡൽ പറഞ്ഞിട്ട് പുതിയ തുടങ്ങിയ തോന്നുന്നുണ്ട് ഇപ്പോ ബ്രൈഡിന്റെയും ആ ബ്രൈഡിന്റെ മാത്രമാണ് തോന്നണ്
ഇന്നാ അതൊന്ന്
കുറെേ ഡ്രസ് ആള് നല്ല രസള്ള ലഹങ്കാള് ഇണ്ട് തൂക്കിട്ടിക്കണ് ഞാൻ ഇപ്പന്നാദ്യായിട്ട് ഇപ്പ ഇപ്രാവശ്യം പോന്നപ്പോ അത് കണണേ ഇപ്പ കൊറച്ച് ഒരു മാസൊന്നായിട്ടല്ല തോന്നി തുടങ്ങീട്ട്
ആ ഓല് പറയാ നല്ല വർക്കില്ലത് വേണ്ടാ സിമ്പിൾ ആയിട്ടില്ലേയ് ഇന്നാ കുറച്ച് വർക്ക് വേണം അങ്ങനെ എടുത്താമതി
ട്രെൻ്റിനേ കാട്ടിൻ നല്ലത്
ആ നിക്കാഹിന് റെൻ്റിനല്ല എടുക്കുന്നത് നിക്കാഹിന് ഞാ ഞാൻ പറഞ്ഞന്ന് ഓർമിച്ച എടുത്തേക്കാനൻ ഒരു ഡ്രസ്സ് ഉണ്ടായിക്കോട്ടെ പിന്നെ ഒന്ന് റെന്റിന് എടുക്കാ കല്യാണത്തിന് പിന്നെ റെന്റിന് എടുക്കാന്ന് പറഞ്ഞു
ആ ഇപ്പൊ നിക്കാഹിന് ഒരു അഞ്ചാറ് രൂപ്യേൻ്റെ ഒരു ഡ്രസ്സ് എടുത്താ മതി
ആ അങ്ങനെ തന്നെ ചെയ്യണള്ളൂ അപ്പൊ നല്ല എവിടന്ന ചോയിച്ചാ
ആ അത് ആ ഫ്രണ്ട്ല് ഡ്രസ്സ് എടീ കെ എം റ്റില് ഇണ്ടാവും നല്ല ഡ്രസ്സ് നല്ല ഹാഫിന്റെ റാഫിൻ്റെ ആ ഡ്രസ്സിനാകെ ഏഴായിരം ആയിട്ടുള്ളൂ കല്യാണ ഡ്രസ്സിന്
ആ അതനെ ഞാൻ ഓനോട് എന്റെ ഫ്രണ്ടിന് അവിടുന്ന് രണ്ടായിരം രൂപയ്ക്കാ കിട്ടിയത് ഓഫറില്
ആ ഓള് എടുത്തിരുന്നു അവളാ റിസെപ്ഷൻ ഇട്ടിരുന്ന ഗൗണിന് അയ്യായിരം
ആഹ്
അവിടുക്ക് പോയാൽ മതി കെ എം ടി ക്ക് ഇനി നമക്ക് വേണ്ട ഇത് ഓല് ഡിസൈൻ ചെയ്‌തെരും വേണെങ്കി ഞാൻ ഇന്നാ വിളി-
ആഹ് ഉം ഉം ആയിക്കോട്ടെ ശരി